ഹലോ
കേക്കുന്നുണ്ടോ
എന്തോ ആഹ് കേക്കാം ഉണ്ട്ണ്ട്
എന്തുണ്ട് വിശേഷം ഒത്തിരി നാളായല്ലോ ഇങ്ങോട്ടൊക്കെ വിളിച്ചിട്ട്
ഓ തിരക്കിലായിപ്പോയി ഇങ്ങോട്ട് വിളിക്കാലോ
ഓ ഇയാള്ക്ക് ഇപ്പൊ ജാടയില്ലോ ഇന്നലെ സ്റ്റാറ്റസൊക്കെ ഞാൻ കണ്ടല്ലോ എവിടെ പോയേക്കുന്നെ
ഞാൻ എവിടെ പോയാലും അത് പഴയത് എന്തോ എടുത്തിട്ടാതാ എവിടേം പോവില്ല
മീൻ പിടിപ്പാറ എങ്ങണ്ടല്ലയോ അത്
ഉം അത് കൊട്ടാരക്കര മീൻ പിടിപ്പാറ
ആഹ് ഞാൻ വിചാരിക്ക്ണു ഒത്തിരിയായിട്ട് അവിടെ പോണം പോണം എന്തുവാച്ചി സ്ഥലണ്ടോ മീനിന്റെതാണോ
ആ അത് കൊറ്ച്ച് ഉം എന്തോപറയാ പാർക്ക് പോലെ മീന് കൊളവും പിന്നെ കുറ്റി ചെറിയ ചെറിയ വെള്ളച്ചാട്ടം പിന്നെന്തെറയാ കുഞ്ഞ് കുഞ്ഞ് ഉം ചെടികള് നടക്കാൻ കൊർച്ചുണ്ട് ഊഞ്ഞാല്
ആന്നോ ഇന്നിട്ട് വേറെന്നും പാർക്ക് പോലാ സംഭവല്ലയോ
ഉം പാർക്ക് പോലെ തന്നെ പിന്നെ ആ വെള്ളത്തിലൊക്കെ കുളിക്കാനുള്ളൊരു സംഭവണ്ട് വെള്ളത്തിന് നട്ക്കൊരു മീൻന്റെ പ്രതിമയുണ്ട്
ഇങ്ങള് ഇപ്പോ പോയി
ഞങ്ങള് ഒരു വൈകീട്ട് നാല് മണിയൊക്കെ ആയപ്പോ എറങ്ങി നാലുമണിയൊക്കെ ആയപ്പോ അവിടെ ചെന്നു ഞാന് ഹസ് ബന്റ്, കുട്ടി, അനിയൻ അങ്ങനെ
ആണോ ഇപ്പോ ഫ്രീ എന്ത്ലും പൈസവല്ലാ അടച്ചിടാന്ന് ഏച്ചി കേരണ്ടേ
ആഹ് ഒരാക്ക് നൂറ് എങ്ങാണ്ടാണ് ടിക്കറ്റ് റേറ്റ് ഞങ്ങളൊരു ഉം മൂന്ന് മണി എങ്ങാണ്ടായി ഇപ്പൊ അവിടെ എത്തി നാല് മണി അഞ്ച് മണി വരെ എങ്ങാണ്ടൊള്ളൂ പാർസ്
ക്ക് നൂറോ അത് കൊറച്ച് നഷ്ടല്ലേ ഒരാക്ക് നൂറ്
ഉം കൊറച്ച് നഷ്ടമാണ് നൂറാണ് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല എത്രാണ്
ഞങ്ങടെ ഇവിടെണ്ട് അമ്പത് രൂപയൊള്ളൂ അവിടെ പോയി ഫോട്ടോ എടുക്കാം ഒരു
അപ്പൊ നൂറായിരിക്കില്ല നൂറിസ്ഥാഴെ ആയിരിക്കും ഇത് ഇത് അമ്പതോ മുപ്പതോ അങ്ങനെ
ഇതില്ല ഇവിടെ അമ്പാതാ അപ്പൊ അവിടെ നമക്ക് പൂളിന്ത കായല് പോലെ കായൽവാരം എന്നൊക്കെ പറയും അപ്പൊ അവിടെ നമ്മുക്ക് പോയി നമുക്ക്പോയി ഫോട്ടോ എടുക്കാം കപ്പിൾസ്പോട്ട് ഒക്കെയാ
ഉം
ആ എല്ലരും ഫോട്ടോ എടുക്കാൻ വെരും പിന്നെ പിള്ളേർക്ക് കളിക്കാനൊക്കെ ഉണ്ട് പിന്നെ എല്ലാ നല്ല രസ പെയ്സ് നല്ല സ്ഥലാ ഏച്ചി അത് അമ്പരുപയൊള്ളൂ ഒരാക്ക് ആ പാർക്ക് പോ പാർക്ക്
എത്ര മണിവരെ ഉണ്ട്
നമുക്ക് എപ്പോണേങ്കിലും പോകാം അവിടെ ഇന്ന സ് ആഹ ഇന്ന സമയമൊന്നുമില്ല ചെലപ്പം ഏഴ് മണി വരെയോ എല്ലാം ഉള്ളായിരിക്കും അഞ്ചുമണിയോ ആറ് മണി വരെയ ആയിരിക്കും അറിയത്തില്ല എങ്ങനാന്ന് നമ്മള് ഉ ഉച്ചക്ക് കഴിഞ്ഞിട്ടാ പോയത്
ഉം
ഉം ന്ന ൻ മീൻ പിടി പാറയിൽ എത്ര മണി വരെ ഉണ്ട്
അവിടെ ഒരു അഞ്ച് മണിവരെയൊക്കെ ഉള്ളന്ന് തോന്നുന്നു
ആന്നോ
കൊറച്ച് ഉം കൊറച്ചായല്ലേ പോ
ആഹ് എന്നിട്ട് വേറെന്താ ചേച്ചി അത് എന്റെ മോളാ ചേച്ചി കരയുന്നേ
ഉം എന്തുപ്പറ്റി
ഒന്ന് പറ്റട്ട യേച്ചി അങ് സോക്കേട അങ്
ഉം കുർത്ത കേടായല്ലേ നിർബന്ധമാണോ
കുരുത്തക്കേടാ ഭയങ്കര കുരു കുർത്തകേടാങ്ങ് കഴിക്കാൻ കുറുക്കൊക്കെ പ്രത്ച്ചി
എന്തു കുർക്കാ ഉം റാഗി കുർഗി കൊടുത്തല്ലേ കയ്ച്ചോളോ
ആഹ് കഴിച്ചോളും കഴിച്ചോളും അവക്കത് ഭയങ്കര ഇഷ്ടവാ
ഉം അങ്ങനെ കഴിക്കുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യം ഏ കല്യാണൊക്കെ
ഞ ഞങ്ങള് ഇവിടെ എപ്പഴും എന്തുവാച്ചി
രണ്ട് വർഷം മുമ്പല്ലരുന്നോ നിങ്ങളടെ കല്യാണം
അപ്പൊ കല്യാണത്തിന് ചേച്ചി ഇവിടെ ഇല്ലായിരുന്നല്ലേ പുറത്തായിരുന്നല്ലേ
ആഹ് അതെ അതെ പൊറത്തായിരുന്നു
ആഹ് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്ന് വിളിച്ചായിരുന്നു ഞാന് അറിഞ്ഞില്ല ചേച്ചി പോയ തോന്നും ഞാൻ പിന്നെ ചേച്ചി വീട്ടിൽ വന്നടച്ച അമ്മേ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്ന് ആഹ് അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു
മം
ആ പ്രസന്റേഷനൊക്കെ കൊണ്ടാ വന്നേ
ആഹ് അമ്മ ഇനി എന്നു വരും നാട്ടില്ക്ക്
അമ്മ ഇനി എന്നാന്ന് അറിയത്തില്ല
ഉം എന്നായിരുന്നു പോയത്
അഹ് അമ്മ പോയിട്ട് ഇപ്പൊ ഒത്തിരി ആയി
ഉം
ഉം ഒത്തിരിയായി
ഉ പിന്നെ ഇനി എന്തുവാ ഒ ട്വിൻസാണോ അതോ ട്വിൻസ് സാന്ന് ഒക്കെ കേട്ടായിരുന്നല്ലോ
ആഹ് ത്രിബിൾസാ
തൃപ്ലറ്റ്സ് ആണോ അയ്യോ മാശാഅള്ളാ നന്നായി വരട്ടെ
ആടാ ചേച്ചി ചേച്ചിയുടെ രണ്ടാമത്തെ കുഞ്ഞെന്തേ
അത് ബടെ ഉണ്ട് ഒറങ്ങുന്നു
സാ നോ ഉം പിന്നെ ഹസ്ബൻ്റ് ഉണ്ടോ നാട്ടിലുണ്ടോ
ഇല്ലില്ല
നാട്ട് പിന്നെ
എന്തുവാ
ഇന്നെ ഇന്നെന്തുവാ ഫുഡ് എന്തുവാ ഫുഡ്
തോരൻ, മോര്, മീൻകറി അവിടൊ
ഓഹ് ചേച്ചി എനിക്ക് ചേച്ചിയുടെ തോരൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ചേച്ചിക്ക് അറിത്തില്ലയിരുന്നോ ചേച്ചീട് ഞാൻ പറയ ത്തില്ലെ എപ്പോഴും തോരൻ കൊണ്ടുവരണേ കൊണ്ടുവരണേന്ന്
ആണല്ലേ ഓഹ് ഞാൻ ഓർക്കുന്നു വല്ലാണ്ട് ഓർക്കുന്നുണ്ട്
തിന്റെ റെസിപ്പി ഒന്ന് പറയുവോ
ഉം ഏത് തോരനാ വെക്കണ്ടേ ആഹ് ആദ്യമേ കോവക്ക എടുക്കണം
ഉം
എന്നിട്ട് നല്ല പോലങ്ങ് കഴുകണം
ആഹ് ആഹ്
എന്നിട്ട് ചെറുതായി ചെറുതായി എങ്ങനെ അവിടെ നീളത്തിലാണോ വട്ടത്തിലാണോ എങ്ങനെ വെക്കാറുള്ളെ
വട്ടത്തില് വട്ടത്തില് നമ്മ ക്ക് ഇപ്പൊ നീളത്തില് എപ്പോഴാണ് ചേച്ചി വെക്കുന്ന പോലെ വെച്ചാ മതി ചേച്ചി എങ്ങനെ വെക്കുന്നേ
നമ്മള് മെഴുക്ക്‌ വെരട്ടാന നീളത്തിലും വട്ടത്തിലും അരിയും തോരഞ്ഞാണെങ്കിൽ ഇങ്ങനെ രണ്ടായിട്ട് കിറി ഇങ്ങനെ നാ അരിയണം നാല് കഷ്ണം ആക്കണം മനസ്സിലായോ
ട്ട് കീറിട്ട് ആഹ് ശരിയാ ശരിയാ
ആഹ് അങ്ങനെ ചെറുതായിട്ട് കുന കുനാന്ന് ചെറിയ ചെറിയ കഷ്ണമാക്കി അരിഞ്ഞ് കടു വറക്കണം ആദ്യം എന്നിട്ട് കടു വറ തിട്ടീ അരിഞ്ഞ കോവയ്ക്ക് അതിനകത്തൊട്ടങ് തട്ടി ഇളക്കണം ഉപ്പിട്ട് എന്നിട്ട് നമ്മള് ഇച്ചിരി തേങ്ങ ഒരു ജാറിൽ തേങ്ങ ഇച്ചിരി ഉ ജീരകം വെളുത്തുള്ളി എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം
അരയല്ല് ചതഞ്ഞാ മതി
ചതഞ്ഞാ മതി അരകല്ലില് ക്കിട്ട് ഇങ്ങനെ അരച്ചെടുത്താ അത് പ്രത്യേക ടേസ്
ഞങ്ങടെ ഇവിടെ ഒന്നും അര കല്ല് ഇല്ലേ ച്ചി ഇവിടെ ഇവിടെ വല്യ വല്യ ഇതൊക്കെ ഒള്ളൂ
എന്തോ ഉണ്ട് ഒരു അര കല്ല് വേടിക്കാൻ ഇത്രേ പാട്
ക്ക് ഞങ്ങൾക്ക് ഇവിടോന്നും ഞങ്ങളൊന്നും ഉപയോ ഗത്തില്ല ഞങ്ങക്ക് അതൊന്നും വശവില്ല ആഹ് ഞങ്ങക്ക് അതൊന്നും വ ശവില്ല എങ്ങനെ ഉപയോഗിക്കേണ്ടേനൊന്നും
ട്ടം ഇങ്ങനെ ഇങ്ങനെ ഒലക്കെൽ ഇടുച്ചിടിച്ചു ഞങ്ങള്
ഞങ്ങൾ ജനിച്ചതും വളർന്നതൊക്കെ അങ്ങ് പുറത്തല്ലയോ ചേച്ചി
അത് ശെരി അതിന്റേതായ എല്ലാ കൊഴപ്പോം ഉണ്ട് ഒരു എന്തെലും ഉണ്ടാക്കൻ അറിയാവോ
ഞങ്ങൾ എപ്പഴും പുറത്തുന്നാ ചേച്ചി മേടിക്കുന്നേ
വോ എപ്പോഴും അങ്ങനെ പുറത്ത ആഹാരം ഒന്നും കഴിക്കൂട അതൊന്നും ശരീരത്തിന് അത്ര നല്ലതല്ല നമ്മൾ എപ്പഴും വല്ലപ്പോഴും പോയി കഴിക്കുന്ന പോല അല്ലല്ലോ ഡെയിലി പുറത്തുന്ന് കഴിക്കുന്നേ
ആഹ് അതാ പിന്നെ നമ്മുക്ക് ഇവിടെ ഒരു ചേ ച്ചി വരും എപ്പോഴും ആ ചേച്ചി പിന്നെ എന്തേലും കേരള ഫുഡ് ഉണ്ടാക്കി തരും
എന്തൊ ഇഷ്ടപ്പെട്ട ആഹാരം കേരള ഫുഡില്
കേരള ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സദ്യേ ച്ചി സദ്യ സദ്യേം ചോറും നല്ല കുത്തച്ചോറ് നല്ല കുത്തരി ച്ചോറ് അതിന്റെ മണ്ടേൽ ഇങ്ങനെ കല്യാണത്തിനൊക്കെ കിട ട്ടണ സാമ്പാറില്ലേ അതേ പോലാത്തെ സാമ്പാ മ്പാറും നല്ല കുറുകിയ മോരും നല്ല അ ച്ചാർ മാങ്ങാച്ചാറ് പിന്നെ എന്തേലും ഒരു മെഴുക്ക് പൊരുട്ടിയോ തോരനോ പിന്നെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട ട്ട കറിയ അവിയൽ ഇഷ്ട്ടല്ലേ ചേച്ചി
പിന്നെതാ
ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയ എനിക്കില്ല വെണ്ടയ്ക്ക പച്ചടി
വെണ്ടയ്ക്കാ പച്ചടി ആയോ ബീട്രൂട്ട് പച്ചടി പൈനാപ്പിൾ പച്ചടി കേട്ടിട്ടുണ്ട് വെണ്ടക്കാ പച്ചടി ഏതാ
വെണ്ടക്കായിട്ട് പച്ചട്ടി വെക്കും ചേച്ചി
അയ്യോ അത് എനിക്ക് അറിയില്ലേ കേട്ടോ അത് ഇനിന്ന് യൂട്യൂബിൽ നോക്കണം വെണ്ടയ്ക്ക പച്ചടി
എനിക്ക് ഭയങ്കര ഇഷ്ടമ വെണ്ടക്ക പച്ചടി
അയ്യോ അതിന്റെ റെസിപ്പി എല്ലാം ഉണ്ടോ കയ്യില് മ്
റെസിപ്പി നമ്മള് പച്ചടി വെക്കത്തില്ലേ
ഞാൻ വെച്ചട്ടില്ലേ എങ്ങനെ ഉണ്ടാക്കുന്നെ മ് ഉ ആ
പച്ചടി ഈ ചെ
അറിയില്ലല്ലേ ഞാൻ ഉണ്ടാക്കിട്ടില്ല അതുകൊണ്ട് എനിക്കരു പിടി ഇല്ല അത ഞാൻ ചോദിച്ചത് സാരമില്ല എനിക്ക് കുഴപ്പമില്ല
ആണോ ഞാൻ നാളെ നോക്കിട്ട് പറയാം ഞങ്ങളുടെ ഇവിടുത്തെ ആ ചേച്ചി വെക്കും എങ്ങനെയ വെക്കുന്നന്ന് കേട്ടോ അപ്പൊ ഞാൻ നാളെ നോക്കി ട്ട് ഞാൻ പറയാം അതിനകത്ത് വെണ്ടൊക്കെ ചേർക്കും വെണ്ടക്കെ ഇങ്ങനെ വയറ്റിട്ട് വേവിച്ച് ചേർക്കും നല്ല ടേസ്റ്റ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാ അത്
ആ ഞാനൊന്ന് നോക്കിട്ട് ഒരു ദിവസം ഇനി ഇവിടെ ഉണ്ടാക്കണം ഞാൻ ഇപ്പോ ആദ്യമായിട്ട് വെണ്ടക്ക പച്ചടി കേൾക്കുന്നത്
ചേച്ചി ഇതുവരെ കേട്ടിട്ടില്ലേ
ഇല്ല ബീറ്റ്റൂട്ട് പച്ചടി നമ്മുടെ റോസ് കളറിയിരിക്കുന്ന കല്യാണത്തിന് കണ്ടിട്ടുണ്ട് പൈനാപ്പിൾ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മടെ ഇതുണ്ടല്ലോ അവിയൽ ഇടുന്ന
വെള്ളരിക്ക ആ വെള്ളരിക്കപ്പ പച്ചടിയും ഉണ്ട് വെണ്ടക്കപ്പ പച്ചടിയും ഉണ്ട് ഉ
അത് ഞാൻ ഇപ്പോ കേൾക്കും നോക്കണ ഒന്ന് പലതരത്തിലുള്ള കറികളാണല്ലോ ഉള്ളത് അല്ലാ ഒന്നും ഇപ്പൊ നമ്മുക്ക് അറിയണം എന്ന് ന്ന ഇല്ലല്ലോ നമ്മളറിയാത്ത എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നു ഉ അതാ പക്ഷെ റോസുകളെല്ലാം നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി അല്ലേ കേട്ടോ
അതിനോ ആ കളറും ഓക്കെ പിന്നെന്തോ രസം ആഹ രസം പിന്നെ വേറരു സംഭവം ഉണ്ടല്ലോ മഞ്ഞ സാനം
മഞ്ഞ സം ബോളിയാണോ പായസത്തിലൂടെ കഴിക്കുന്ന
അല്ലല്ല കറിയ എരിശ്ശേരി
കാള കാളനുണ്ട് ഓലനുണ്ട് അതായിരിക്കും
ഒരു നമ്മുക്ക് സദ്യ അല്ല ച്ചീ ഇങ്ങനെ നമ്മൾ പച്ചടിയുടെ ഊട്ട് വേറൊരു സംഭവമാണത്
അത് കാളനായിരിക്കും അല്ലെ ഓലനായിരിക്കും
മ്
അല്ലാതെ വേറേതാ മധുരവുള്ളത് കല്യാണ സദ്യ വേറെന്തുവാ ഒന്നുവില്ല ഓ ഇല്ലന്ന് തോന്നുന്നു കന്ന നോക്കട്ടെ
അന്നാ കട്ടാക്കിട്ടേച്ചി വിളി കേട്ടോ?
ഉംഹ് ഒന്ന് കട്ടാക്കാൻ പറ്റോ നോക്കോ?
ചേച്ചി കട്ടാക്കിക്കോ?